ലോ ആഹ് ആഹ് ഇണ്ട് കേൾക്ക്ണ്ട്
ആഹ് എന്തൊക്കെ വിശേഷം
എന്താ നല്ല വർത്താനം
ഉം ആരൊക്കെണ്ട് വീട്ടിലൊക്കെ
വീട്ടില് ഇമ്മ ഇണ്ട് ഇപ്പ ഉണ്ട് ഹസ്ബൻഡ് ഞാനും മൂന്ന് കുട്ടിയളും
അഹ് സൗണ്ട് കുറവാണല്ലോ നിങ്ങൾ പറയ്ണ്ട കുറവായിട്ടാ പിന്നെ മകളൊക്കെ ചെറിയ മക്കളാ
ചെറുത് രണ്ടാം ക്ലാസ്സിലാണ് വലുത് ഒമ്പത്തില് അയിൻ്റെ ഏഹ് നടൂത്തത് ആറാം ക്ലാസ്സില് ഇത് കഴിഞ്ഞിട്ടൊന്ന് വാട്പ്പില് ഒരു ഹായ് വിടോ ആരാ വിളിക്ക്ണത് ആർക്കാ വിളിക്കണതൊന്നും ഒരു അറിവില്ലേ
ആഹ് ആയിക്കോട്ടെ ! ! ! ! ! ! ! ! ! !
ഇല്ല ആഹ് അല്ല അതിനെ കുറിച്ച് ഏതായാലും ഇതില് പറയണ്ട പർഞ്ഞിട്ടുണ്ടല്ലോ
ആഹ്
ഉം ഉം ഏഹ്
പിന്നെ വേറെന്ത് ചായ കുടിച്ചോ
ചായടി കഴിഞ്ഞീല്ല ഉം ഞാൻ വീട്ട് പോവാൻ വേണ്ടിട്ട് നിക്കാണ് ഇന്റെ വീട്ടില്
എങ്ങനാ
ഇന്റെ വീട്ടില് പോവാൻ വേണ്ടീട്ട് നിക്കാണ്
ഏ ഇന്ന് വിരുന്നാ
അല്ല വിരുന്നല്ല ആങ്ങള ഗൾഫിൽ പോവാണ് ന്ന്
ഏ
ഉം കൊർ സാധനങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ പോവാൻ വേണ്ടി ആഹ് ഇവിടെ നാട്ടിലിണ്ട് ഡ്രൈവർ ആയിട്ട് വർക്കെയ്യാ
ഉം
ഉം
ങ്ങളാര പിന്നെ ഉമ്മി ഇപ്പൊക്കെ ഉണ്ടക്കല്ലേ വീട്ടില്
ആഹ് ഉമ്മീംപ്പ ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ തന്നെയാണ്
ഏഹ് ഇങ്ങൾ അത ചെറിയ മോനാ ഏ പിന്നെ ഇന്നെന്താ ഉച്ചക്ക് സ്പെഷ്യൽ ഉണ്ടായ്നെ
ഉച്ചക്ക് ബീഫും ചോറും ഏ മുരിങ്ങാ താളിപ്പ് രസം
ആഹ്
ഉം അവിടെന്താ
ഇവിടെതന്നെ ചോറും
ആഹ്
ചിക്കാൻ കറി ഉണ്ടയ്നി ഉം
എത്ര മക്കളാ
ഇൻക്ക് മൂന്നാള്
ആഹ് പഠിക്കാണോ?
ആ രണ്ട് പെണ്ണും ഒരാണും മൂത്ത ആള് പ്ലസ് ടു നാ
ആഹ് ആഹ്
പിന്നെ ഒരാൾ എട്ടാം ക്ലാസ്സില് ഒരാൾ അഞ്ചാം ക്ലാസ്ല്
ആഹ് ആഹ് ഉം
പിന്നെ വെറെ എന്തൊക്കെ
വെറെ എന്താ സുഖായിട്ട് പോണ് മഴണ്ടോ ഇന്ന് അവടെ
ഇല്ല ഇന്ന് മഴല്ല ഇന്ന് ഇന്ന് വെയിലാണ് ഇന്നലൊക്കെ നല്ല മയെനി ഇന്നലെ എല്ലാ എല്ലാർക്കും എല്ലോട്ത്തും ഇന്നൽ തന്നെ നല്ല മഴല്ല ഇന്ന് എല്ലോട്ത്തും വെയിണ്
ജീൻസിന്റെ ട്ടോപ്പും പാന്റും ട്
എല്ലാരും പറയും തിരുമ്പീതൊക്കെ ഒണങ്ങാനൊക്കെ നല്ല സം എല്ലാരും പൊർത്തിട്ണ തെര
അലക്ക ആ അലക്കിങ്ങാണ്ട് മെഷീൻലോന്ന് ഉണക്കിയിട്ട് പൊർത്ത്ട്ടാല് പക്ഷെ വെയിലില്ലല്ലോ വെയില് കിട്ടിയാലെള്ളോ ആ ഒരു സ്മെല്ല് പോവ
ഇന്ന് വെയിലില്ലേ
എ ആ ഇന്ന് ഇപ്പൊ ഉച്ചക്ക് ശേഷം കുഴപ്പല്ല രാവിലെ മഴ ഇണ്ടേനി
ഉം ഇവടെ രാവിലെ മുതലേ വെയിലന്നെണ് ഇന്ന് മഴ പെയ്‌തിട്ടില്ല
ആഹ്
ഉം
വീട്ടിലാരൊക്കെ ഇണ്ട്
ഇവടെ ഞാനും മക്കളും തന്നെ ഉള്ളൂ പിന്നെ ഞങ്ങള് സപ്പ്റേറ്റാണ്
ആഹ്
ഇമ്മീ ഇപ്പി വല്യ എളച്ചന്മാരവിടെ ഓലൊക്കെ തറവാട്ടില
ആഹ് ആഹ് ഹസ്ബൻഡ്ന് എന്താ
ഓര് പൊർത്താണ്
അവ്ടെ സ്ഥലം നന്നാക്ക്ണ്ട് കത്തി കൊണ്ട് ആഹ് ആഹ്
പിന്നെ വെ
ഇഞ് എന്താ വൈകുന്നേരത്തിന്
ചക്ക ഇണ്ടേനി ചക്ക കൂട്ടാൻ വെച്ച്
വൈകുന്നേരത്തിനോ
ആഹ്
ആഹ് ആഹ്
ഇങ്ങളെന്താ
ആഹ് അങ്ങട്ട് പോവാണ് അവ്ടെ നെയ്‌ ചോറും ചിക്കൻ കറി ആക്കാന്ന് പറീണ്ട്
ആഹ് അവ്ടെ വീട്ടില് അനിയത്തിഴളൊക്കെ ഇണ്ടോ
അനിയത്തിയള്ല്ല ഞാനും ഒരു അനിയനും ഒരു ഏട്ടനും ഓര് രണ്ടാളും ദുബായി ലാണ് ഇന്ന് ഒരാള് പോവാണ് ഒരു
ഫസ്റ്റായിട്ട് പോവാ
മം ചെറുത് ആ ഫസ്റ്റല്ല കൊറെ പ്രാവശ്യം പോയതാ ഉം
ഉം പിന്നെ ങ്ങള് ട്രിപ്പൊക്കെ പോവല് ണ്ടോ
ആ പോവല്ണ്ട് ഞങ്ങൾ കോഴിക്കോട് മ പ്പുറം അങ്ങനെയൊക്കെ വല്യ ട്ട്രിപ്പൊന്നും പോവൽല്ല
ഉം
ഉം
പിന്നെ കോഴിക്കോട് ബീചിലൊക്കെ പോയിക്ക്ലെ
ഹലോ
ആഹ് കേക്ക്ണില്ലാ
ആഹ് ഉണ്ട് ണ്ട് കേൾക്കുന്നുണ്ട്. മക്കളൊക്കെ എവിടെ കെടക്കണോ അതോ എണീറ്റോ?
അല്ല മക്കള് ഒരാളും ഒമ്പേ മോൻക്ക് വൈകുന്നേരാണ് മദ്രസ് ഇന്ന് ഞായറാഴ്ച അല്ലേ.
ആഹ് ആ ആ
ആഹ് അപ്പൊ ഒൽക്ക് രാത്രി മൂ ക്ലാസ്സ ഉണ്ടാകല്
ആഹ് ആഹ്
അപ്പൊ ഇന്ന് ഞായറാഴ്ചആയപ്പം നേരത്തെ വരാം നാലരക്ക് വരാന്ന് പറഞ്ഞിര് ന്ന് ആ മദ്രസ പോയിക്ണ്
ആഹ് ഇവിടെ ആറ്മണിക്കാണ്.
ആറ് മണിക്കന്നെണ്ടാവല് സ്കൂളുള്ള ദിവസൊക്ക ആറ മണിക്കക്ക് ക്കെണ് ഇണ്ടാവൽ ഞായറാഴ്ച ആയത് കൊണ്ട്
ആ ഞായറാഴ്ച ഇവിടെ ഒന്നും കൂടി വൈകി വിടോള്ളൂ അപ്പൊ ഏഴ് ഏഴ രക്ക് വിടേണ്ടിയത് എട്ട് മണിക്ക് ഏഴര തൊട്ട് ഒമ്പതര വരെയുള്ള കുട്ടികൾ ഒമ്പത് മുക്കാലിന് അങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ളു.
ആഹ്. പിന്നെ വേറെന്തൊക്കെ?
അ സുഖായിട്ട് പോണു നാളെ ആയില്ലേ. നേരം വെള്ത്താ സ്കൂൾ കുട്ട്യേള് പറഞ്ഞയക്കല്ലേ ചി ട്ടിലമ്പാടും അങ്ങനെ പോകും
ഇന്ന്പ്പം ഞായറാഴ്ച ഓയ്‌വ്ണ്ട് അല്ലെങ്കി പിന്നെ നേരം വെളുത്താ ചോറും കൂട്ടാനും വെച്ചിട്ട് ഓല്ത് നോക്കാനും
കടെന്ന് പറഞ്ഞിട്ട്
എന്നും ഇന്നെയല്ലേ ഒരു ദിവസം മാറ്റൊന്നുംലല്ലോ
റ്റൊന്നുല്ല എട്ട
നിങ്ങടെഅവിടെക്കെ കടകളൊക്കെ ഇണ്ടാ അട്ത്തട്ത്ത് തന്നെ കടകളൊക്കെ
എടുത്തടുത്ത്ന്ന് ആ ഇവിടെയോ ഇവിടെ അങ്ങാടിന്ന് പറയ്ണന്ത് കുറച് പോണം. പിന്നെ അതേപോലെ ചെറുത് ചെറുതായിട്ട്ല്ല ഇതുണ്ട് കുട്ടികള് മദ്രസ്ക്ക് ഒക്കെ പോണം അവിടെയാണ് മുട്ടായിപ്പീടിയാ, പലചരക്ക് അല്ലാതെ ഫ്രൂട്ട്സ് പച്ചക്കറി അങ്ങനത്തൊന്നും ഇല്ല
അല്ലണ്ട് വണ്ടിയിലൂടെ അതോന്നും കൊണ്ടരൂല
ഏയ് വണ്ടിയില് പച്ചക്കറി മാത്രം വരും. വേറെള്ള സാധനങ്ങളൊന്നും വെര്ലാ ഗുഡ്സിലര് പച്ചക്കറി ആ മീന് ഇപ്പം കുറവാണ് ട്രോളിങ് ആയതുകൊണ്ട്
ആഹ്
ഉഷാറായിട്ട് വരുന്നുണ്ട് കമ്മിയ ആവൂല വല്ല്യ കുക്കാ റച്ചാ അവിടത്തൊണ്ടല്ലോ ആഹ് ഹലോ
ആഹ്
ആ അത് അങ്ങളക് കൊണ്ടോവാൻ വേണ്ടീട്ട് കൽത്തപ്പം ഉണ്ടാക്ക്ണ് ണ്ട് ന്നും ഞാൻ സാധാരണ വീട്ടക്ക് പോ ഓൻ പോണേന്റെ തലേന്നോ അന്ന് രാവിലെയൊ ഒക്കെ പോവലാ ഇന്ന് അയിന് പറ്റിയിട്ടില്ല അപ്പൊ ഇവിട്ന്ന് ഇണ്ടാക്കി കൊണ്ടോവാന്ന്ര്ത്തി
മം
ഉമം ബീഫ്ണ്ടാക്കിക്ണ് കൽത്തപ്പം അമൃതപ്പൊടിയൊണ്ട് പൂരം വറുത്തിട്ട് അങ്ങനെയൊക്കെ
ആഹ് അ എപ്പഴ പോണ ടൈം എപ്പാ രാത്രിയാ
എങ്ങനെ രാത്രി ആ നാളെ പുലർച്ചെ രണ്ടര ആവുമ്പോളാ
ആഹ ശരി കോഴിക്കോട്ടന്ന്ന്നല്ലേ
കോഴിക്കോട്ട് നിന്ന് നിൽക്കാനൊന്നും കഴിയില്ല പോയിട്ട് പോരും
ആഹ വൈന്നേരം മൊത്ത കുട്ടിയാക്ക് സ്കൂള് മുദ്രസെ
ആഹ അതൊക്കെയായി ഹസ്ബൻഡിനും പോണം രാവിലെ ആയ പണിക്കും പോണ്ടേ അപ്പൊ ബുദ്ധിമുട്ടല്ലേ ഉം ഉം
ഇങ്ങള് വേറെന്തേ വർക്ക് ചെയ്തീനാ
ഇല്ല ഇല്ല ഞാൻ അങ്ങനത്തെ വർക്ക്ന്ന് പറഞ്ഞാ ഓൺലൈൻ ഡ്രസ്സിന്റെ ചെറുതായിട്ടൊ ഒന്ന് നോക്കീനി ഇപ്പല്ലട്ടോ അതാ സീസൺ ടൈമിന് ആ പെരുന്നാളിന്റെ
ആഹ
ഉം അല്ലാതെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല വീട്ടിൽ തന്നെ
ഉം
ഉം തന്നെ
പിന്നെ എന്താ പ്ലസ്ടു വരെ പോയി എന്തിനാ പഠിച്ചേ
പ്ലസ് വൺ ന്നാ കല്യാണം
പ്ലസ് വൺ ന്ന് ഏനീ
പ്ലസ് ടു പോയില്ല അന്നൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പളെല്ലേ മക്കക്ക് ഡിഗ്രി വേണം എന്നൊക്കെ പറഞ്ഞ വാശി പിടിച്ച നമ്മള് പഠിപ്പിക്കാം ആ ഉ അന്നട്ടേ ആഹ് ഇപ്പത്തെ മക്കളൊന്നും കിട്ടില്ല
ഇപ്പത്തെ മക്കളൊക്കെ ഒരു പറഞ്ഞന്ന് ഞമ്മള് നിക്കണം
ഞമ്മക്ക് പത്ത് കഴിഞ്ഞ പിന്നെ കല്യാണം ചെക്കനെ തെരയലായി ഓ
ആഹ ഞാനും പ്ലസ് ടു വരെ തന്നെ പോയിട്ടൊള്ളൂ
ഉം
ഉം
ഉം മക്കളെ പഠിപ്പിച്ചു ഉഷാറാക്ക വല്യ ആള് ന്താ പഠിക്കണ് പറഞ്ഞെ ഹലോ ഫേത് പാൻറ് പത്തത്ത് ഇത്തു ആ ചൈ വെച്ചോക്കെട്ടെന്നെ ആ ആ ഇ ഇതിന്റെ തീയറിട്ടാവല്ലേ ആ ഹലോ ആ കേൾക്കണല്ലേ എടിയില് ഒന്ന് റേഞ്ച് പോയിട്ടുണ്ട് അല്ലേ
ആ് എടക്കൊന്ന് പോയി ഒന്നും കേക്കാൻ ഇല്ലേർന്ന്
ഉം
പിന്നെ മങ്ങങ്ങളപ്പള പോണ്ട് മയിരിബ് നിസ്കരിച്ചിട്ടാ പോണ്ട്
മഹ്‌രിബ് ഞാൻപ്പതാ ഈ കൽത്തപ്പത്തിന്റെ പണി കഴിഞ്ഞാ പോവും ബീഫ് റെഡിയാക്കി ക്കിങ്ങാണ്ട് ഞാന് വായന്റെലയില് ഫാന്റെ ചോട്ടില് ഇട്ടിട്ടുണ്ട് നല്ലോ ചൂടാറണല്ലോ ഉ പൊടി ഇന്നലേ വറുത്ത് വെച്ചിട്ടുണ്ട്
ഉം അവിടെ വീട്ടില് ഹെല്പ്പ് ചെയ്യാൻ ആരേം ഇണ്ട
വീട്ടില് ഉമ്മന്നെയാണ് ബീഫൊക്കെ റെഡിയാക്കിയന്ന് ഹസ്ബൻറിന്റെ ഉമ്മ ഉം ഇന്നാ ശരിട്ടാ ഇന്നാ ആഹ് ആഹ് ആഹ് വലൈക്കും സ്ലാം